ഹലോ?
ആ അവിടെ എന്തൊക്കെയുണ്ട് വാർത്തകള്? കേൾക്കാവോ? കേ ക്കപറ്റുന്നില്ല
ഓ ആയിക്ക
ആ എന്തൊക്കെയുണ്ട് വിശേഷം. വൈകിട്ടത്തെ പണികളൊക്കെ കഴിഞ്ഞോ?
ഞാൻ സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ പഠിക്ക.
ഓ പഠിക്ക. എന്തിനാ പഠിക്കുന്നേ?
നാസി
നഴ്സിംങാ ഓ അപ്പൊ എവടെ നിങ്ങൾ അ് ഹോസ്പിറ്റൽലാ നിക്ക്ന്നേ അതോ വീട്ടിലേ പ്പം
ഹോസ്റ്റലിലാ ഹോസ്റ്റലിലാ
ഹോസ്റ്റലിലാണ് ആ. ഓക്കേ എന്താ പിന്നെ വിശേഷൊക്കെ എങ്ങനെയുണ്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ?
ക്ലാസ് ഒന്നും കൊഴപ്പ ഇല്ല. ഇപ്പൊ തിയറി ക്ലാസാണ്. അങ്ങനങ്ങ് പോവുന്നു.
ആ നിങ്ങൾക്ക് പ്രാക്റ്റിക്കൽ ഒക്കെ ഉണ്ടോ?
ഓ ഉണ്ട് ഉണ്ട്. പ്രാക്ടിക്കലൊണ്ട്.
ഡെയിലി പോകണോ അതോ.
ഡെയിലി അല്ല. മാസത്തിലും ഇപ്പൊ ആറു മാസം ഇതാണ് കോഴ്സ് ആറു മാസത്തില് ഒരു രണ്ടു മാസം ഒക്കെ പ്രാക്റ്റിക്കൽ ആണ്.
ഓ എങ്ങനെയുണ്ട്? ഏഹ് പേഷി രോഗികളൊക്കെ ആയിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ.
കൊഴപ്പില്ലാതെ പോണു. ഏ വലിയ കൊഴപ്പില്ല.
ആഹ്... ഇ പ്പഴാണെങ്കിൽ കുറേ പുതിയ പുതിയ അസു സുഖങ്ങളെല്ലാം വരുന്നത് കൊണ്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ.
ആഹ്.. ഞങ്ങക്ക് ഞങ്ങടെ ഇവിടെ വല്യ കൊഴപ്പില്ല. അതുകൊണ്ട് വല്ല്യ സീനില്ലാതെ പോവുന്നു.
ആഹ്.. പിന്നെ എന്താ ഏഹ്. പാചകൊ ക്കെ അറിയാവോ?
ഓ പാചകമൊക്കെ ചെയ്യാറുണ്ട്.
എം എന്തൊക്കെയാ ഉണ്ടാക്കാൻ അറിയാവുന്നെ? എല്ലാ ഫുഡും ഉണ്ടാക്കും
മീൻ കറി ചിക്കൻ കറി അങ്ങതെ എറ്റെം സൊക്കെ ഇണ്ടാക്കാറുണ്ട് ഇപ്പൊ ഞാൻ യൂട്യൂബ് ഒക്കെ ഉള്ളണ്ട് അവത്തി നോക്കി ഇണ്ടാക്കും
ആഹ് ആ ഞാ
ചെയ്യാറില്ല
ആഹ നമ്മള് പല തവണ ചെയ്ത് കഴിയുമ്പോ അത് ഓട്ടോമാറ്റി- ക്കിലിഅങ് പഠിച്ചോളും നമ്മൾക്കും എന്തെങ്കിലും- ക്കെ എന്തെങ്കിലും സംശയൊക്കെ വന്ന കഴിഞ്ഞഴിഞ്ഞാൽ നേരെ യൂട്യൂബിനോട് ചോദിക്കും യൂട്യൂബിൽ കാണിച്ചു തരും നമ്മളതുപോലെ തന്നെ ചെ ചെയ്യുംഅപ്പൊ അടിപൊളിയ ആാവും അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ
എന്തോ ചെയ്യുന്ന്
ഞാൻ ന് ഒന്നും ചെയ്യുന്നില്ല ഞാൻ വർക്കയ്യിന്നില്ല. ഇല്ലാ ജോലി ചെയ്യുന്നില്ല ആ വീട്ടില് തന്നെയാണ് ആഹ അതെ പിന്നെ ഇപ്പം ഏർ മോറെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു ഞാനും ജോലിക്കക്ക്ൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഒരാൾ ഒരാള ഉള്ളൂ ഞാൻ രണ്ടാമത്തെ ആളെ കൺസീവ ആയിട്ട്ിരിക്കുക ഇപ്പൊ ഉം അതുകൊണ്ട് അതിന്റെ വസ്റ്റിലും കാര്യങ്ങളിലും ഒക്കെയാണ് എട്ട് മാസം സ
ഓ ശരിരി
ഉ ഇനിപ്പം അടുത്ത ദിവസം ചെക്കപ്പൊക്കെ ഉണ്ട് അങ്ങെ ചെക്കപ്പന് വേണ്ട വെയിറ്റ് ചെയ്തിരിക്കുന്നു അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങള് പിന്നെന്താ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടാണോ
യാത്ര ചെയ്യൻ നല്ല ഇഷ്ടമാണ് പക്ഷെ ഒത്തിരി യാത്ര ചെയ്യുന്നിട്ടില്ല
ഇല്ല ആഹ്
ഇല്ലില്ല നമ്മുക്ക അതിനുള്ള സാ സാഹജ ശരില്ലേ വീട്ടിലാണേല് അ അച്ഛനും അമ്മയും ജോലിക്കവും പിന്നെ എനിക്കൊരു അനീത്തിണ്ട് അനിയ നുണ്ട്
ഉം ഉം ഉം സ്കൂളിൽ നിന്ന് അല്ല കോളേജിൽ നിന്ന് സ്കൂളിന്നൊക്കെ ട്രിപ്പുകളൊക്കെ ഉണ്ടാവാറില്ലേ
ആ ടൈമില് കൊറോണ അങ്ങനൊക്കെ ആയിരുന്നു അങ്ങനെ പത്തിലെ ആ ടൂറങ്ങ് പോയി പിന്നെ പ്ലസ് ടു വന്നപ്പോൾ എന്റെ സാമ്പത്തിക ആ പ്രശ്നൊന്നും പറഞ്ഞ് അവടെയും ടൂറ് വെച്ചില്യ ഇവിടെ കോളേജ് വന്നപ്പോ വൺ ഡേ ട്രിപ്പൊണ്ടായിര്ന്ന് വാഗമൺ അതിനും പോയില്ല. കാരണം വാഗമണ്ണ് എന്റെ അടുത്താണ് ഞാനതോണ്ട് വാഗമണ്ണിന് പോയില്ല.
പോയിട്ടില്ല ആഹ് ആഹ് അപ്പൊ മൊത്തത്തില് ഇനിയിപ്പം ജോലിയൊക്കെ കിട്ടീട്ട് വേണം അടി
മറ്റേത് മറ്റെഹ് യാത്രെക്കെ പോയിട്ട്ണ്ടോ
ഓഹ് ഞാൻ അത്യാവശ്യം പോയിട്ടിണ്ട് ഏഹ് നമ്മള് പഠിക്ക്ന്ന സമയത്താണെങ്കിലും ഏഹ് കൊറെ ഇടങ്ങൾല് പോയിട്ട്ണ്ട് ഏഹ് പിന്നെ അത് കെഴിഞ്ഞ് കല്യാണം കെഴിഞ്ഞിട്ടാണെങ്കിൽ ഞാന് ഉം എ എം സി എ കഴിഞ്ഞേക്ക്ന്ന് എം സി എ കഴിഞ്ഞതാ. അപ്പൊ ഞാന് ഏഹ് ഡിഗ്രി ആഹ് ബി സി എയും ചെയ്യത് തന്നെ ഡിഗ്രി ഡ്രിഗ്രി കഴിഞ്ഞ് ഡിഗ്രിടെ ടൈമ് ല് അത്യാവിശ്യം ആഹ് നമ്മള് അത്യാവശ്യം നല്ല രീതിയില് ഹടിച്ചുപൊളിച്ച് തന്നെ ഡിഗ്രി കംപ്ലീറ്റാക്കി അത് കെഴിഞ്ഞ് ഞാൻ ക്ക് ചെയ്യുന്നുണ്ടാരുന്നു അത് കഴിഞ് ഞാണ് ജോലി കിട്ടി ആഹ് ആ സമയതും ഏഹ് കൊഴപ്പ പ്പ്ല്ല ആഹ് അത്യാവശ്യ ട്രിപ്പും കാര്യങ്ങളക്കെ ആയിട്ട് അങ്ങനേം പോയിട്ടുണ്ട് അത് പിന്നെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നമ്മള് കുളുമണാലി ആരുന്നു ഞങ്ങള് ടെ ഹണിമൂൺ ഏഹ് അവിടൊരു ഒരാഴ്ച ഓണ്ടാരുന്നു കൂട്ടത്തി ഇതില് ഡെല്ലിം കൂടെ കറങ്ങിട്ട് വന്നു പിന്നെ നമ്മള് അക് അത്യാവശ്യം സമയം കിട്ടുമ്പോഴൊക്കെ എവിടെങ്കിലും പോകും അത് ഇന്നെ ഒരു ഏഹ് സ്ഥലം എന്നൊന്നും ഇല്ല അവേസ് സമയൊള്ളപ്പം വെറുതെ ആണെങ്കിലും വീടിനടുത്തുള്ള ഓഹ് കുളുമണാലി നല്ല രസവാ അവിടെ ആകെ ഒരു പ്രശ്നം ഭയങ്കര തണുപ്പാ അത് മാത്രമാണ് നമക്ക്റിയാം ഓൾറെഡി തണ്പ്പ ഉണ്ട് എന്ന എന്നാലും ഏഹ് നമ്മളേം കൊണ്ട് ഇതൊന്ന് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അതുള്ളോരെ സയ്മെന്റ്ണ്ടല്ലോ നമക്ക് എഹ് ഉം പിന്നെ പിന്നെ നല്ലാരുന്നു മ് മ് മഞ്ഞ് വീഴ് മ് ആഹ് അങ്ങനെ നല്ല നല്ല രസം ഉണ്ടാരുന്നു നല്ല ഭംഗിയായിരുന്നു നമ്മള് കാണാത്ത ഒരു സ്ഥലം പിന്നെ നമ്മള് ടിവിയില് മാത്രം കണ്ട ഒരു സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ അവിടെ ചെല്ലുമ്പോ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ
അതെ അതെ ഇതിനുമ്പ് കോളേജിന്നൊക്കെ എവിടാണ് ടൂറ് പോയത്
ഇതിന്നൊക്കെ ഏഹ് മൈസൂര് ഊട്ട് ഏഹ് കൊടക് ഏഹ് പിന്നെ ഏഹ് കൊടെ കനാല് ഉം വയനാട് ഏഹ് പിന്നെ ആഹ് കു ആഹ് അങ്ങനെക്കെ കൊറെ സ്ഥലങ്ങളിലാ പോയെക്കുന്നെ ഏ കോളേജിന്ന് ആ ഇന്ത്യയുടെ പുറത്തൊന്നും അല്ല കേരളത്തിന് പുറത്തൊന്നും അല്ല കേരളത്തിന് പുറത്തല്ല ഇന്ത്യക്ക് ഉള്ളിൽ അങ്ങടെ നോർത്ത് സൈഡിലേക്ക് പോയിട്ടില്ല. കൂടുതലും നമ്മളുടെ ഒരു ലൊക്കാലിറ്റിയിലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ കോളേജിൽ നിന്ന് ടൂർ ഉണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ട്രാവൽ ചെയ്തത് ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയുന്നത് ഖത്തറിന് പോയി. അവിടെ ര
അപ്പൊ കൊറെയിടംപോയിട്ടുണ്ട്.
ആ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇനി പല
ജോ ആ ജോലിക്കൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അതോ ഒണ്ടായിരുന്നോ?
ഇല ഞാൻ ജോലി ചെയ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം മോനായി കഴിഞ്ഞ കഴിഞ്ഞപ്പോ ഞാൻ റിസൈൻ ആക്കിയതാ. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞല് ഏ ഞാന് ഇൻഫോപാർക്കിൽ വർക്ക് ചെയ്യുവായിരുന്നു. ഐ റ്റി യില് തന്നെ. ആ അത് കഴിഞ്ഞ് മോനായി. കഴിഞ്ഞപ്പോ ജോലിക്ക് പോകൊന്നും പോയില്ല. ആ പിന്നെ ഇപ്പം എം. സി. എ. ഞാൻ റീസന്റ്ലി ചെയ്ത് അത് കഴിഞ്ഞഞ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ പോലുംആ ഞാൻ പിന്നെ ജോലിക്ക് ട്രൈ ചെയ്തിട്ട് പലയിടത്തും ആയില്ല കുറെ കാര്യങ്ങൾ കൊണ്ടൊന്നും നമുക്കും പറ്റാത്ത സിറ്റുവേഷനും അങ്ങനെയൊക്കെ വന്നൊണ്ട് പോയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹസ്ബൻഡിന്റെഅടുത്തോട്ട് പോയി. അങ്ങനെ കൺസീവായി ഇ പ്പ ഇങ്ങനെ റസ്റ്റ് ചെയ്യേണ്ടരിക്കണോ ഇനി പ്പ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ജോലിക് ട്രൈചെയ്യാ ന്നുള്ള രീതില് ഇരിക്കുന്നു
ഓക്കേ ഓക്കേ ബി സി എ ഒന്ന് പ്പണ്ടായിരുന്നോ
ഉം ബി സി എ പഠിച്ച് കഴിഞ് നല്ലായിരുന്നു ഞാൻ സ്വന്തം തന്നെ നോക്കിയതാ ക്യാമ്പസ് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഞാൻ ഏ അത് കഴിഞ് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇന്റർവ്യൂന് പോയി അങ്ങനെ കിട്ടിയതായിരുന്നു
എന്റെ അനിയത്തി ഇങ്ങനെ പറ ഞ്ഞു അനിയത്തിയുടെ മേഡം ഇങ്ങനെ പറഞ്ഞു ബി സി എ എന്ന കോഴ്സ് നല്ലാണ് പ്ലേസ്മെന്റോക്കെ കിട്ടും പ്ലേസ്മെന്റ് ഒക്കെ കിട്ടുന്ന കോഴ്സ് ആണോ?
നല്ല കോളേജ് നോക്കി ചേരണം പ്ലേസ്മെന്റ് ഉണ്ടാവും പക്ഷെ പ്ലേസ്മെന്റ് ഉള്ള കോളേജ് നോക്കി ചേർന്നാലാണ് നമുക്ക് ഹേ ഡ്രൈവ് വരണോല്ലോ പ്ലേസ്മെന്റ് ഡ്രെവുകളൊക്കെ വരണം അന്നാലാണ് നമുക്ക് അതിന് ആഡ് ആവാൻ പറ്റൊളളു കോളേജ് എപ്പോഴും നല്ലത് നോക്കി ചേരാ പിന്നെയ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻല് ഹേ ബി സി ഏക്ക് പോകുന്നതിലും നല്ലത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന് പോകുന്നയിരിക്കും അത്യാവശ്യം പഠിക്കാൻ റ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കില് ആ എൻജ്നിയറിങ് പറയുന്നായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ കാരണം എഞ്ജിനറിംഗ് കോളേജുകള്ള് പ്ലേസ്മെന്റ് കൂടുതലായിരിക്കും
ആ ഓക്കെ ഉം
കണ്ടീഷ കൂടെ നമുക്ക് കിട്ടും
അഹാ ഓ ചേച്ചി പഠിച്ചെടുത്ത് അങ്ങനെല്ലായിരുന്നോ പ്ലേസ്മെന്റ്
പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ കുറവായിരുന്നു ആ സമയത്തൊക്കെ ഇപ്പൊ വരുന്ന പോലെ അങ്ങനെ ഒരുപാട് വരുന്നില്ല പിന്നെ ഇപ്പൊ ഞാൻ എം സി എ കഴിഞ്ഞടുത്ത് ഒരു പാട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊ ക്കെ ദൂരേക്ക് ആയതുകൊണ്ട് ഞാന് ഫാമിലി ആയിട്ട് നിക്കുന്നൊണ്ട് നമുക്ക് അങ്ങനെ ഹ് പോരല് നടക്കില്ലല്ലോ നമു ക്ക് നമ്മൾടെ അടുത്ത് കേരളത്തിൽ തന്നെ എവിടെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും ഹ് ഒക്കെ തന്നെയല്ലോ പോകാൻ പറ്റുള്ളൂ ആ അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കി ഓ ഉണ്ട് ഞാൻ ഡി ഡിഗ്രി പഠിക്കുമ്പോ ഓസ്റ്റലിൽ നിന്നട്ടുണ്ട്
ഒ ഓ ശരി ഡിഗ്രി പഠിച്ചു ഡിഗ
ആ ബി സി എ ആയിരുന്നു ആ ഡിഗ്രി കഴിഞ്ഞിട്ടാണല്ലോ. ഓ എം സി എ ക്ക് ഇപ്പൊ ചേരാൻ പറ്റിയതൊള്ളൂ ഉം ഏ ഡിക് ഏ സി എ ടു ഇയർ.
ആ ഇനി ഏ ഉം ടീച്ചറൊക്കെ ആയിട്ട് കേറാൻ പറ്റൂ ലെ.
ടീച്ചറായിട്ട് കേറാൻ പറ്റും. ഞാൻ പിന്നെ ഏഹ ഇവിടെ സ്കൂളുകളിൽ ഞാൻ നോക്കിയായിരുന്നു ടീച്ചറായിട്ട് കേയറാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കത് എനി എനി ഇക്ക് ഒരു നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു ജോലിയായിരുന്നു.
ഓ ഹൊ ഓ ശരി.
ലോഡ് കൂടുതലും. ആഹ് പേയ്മെന്റ് കുറവുന്നൊക്കെ പറയുല്ലേ അങ്ങനെ ത്തൊരു ഇത പിന്നെ സ്കൂൾ ആയതൊണ്ടും. ആഹ് പറ്റില്ല. പിന്നെ ഞാൻ കോളേജിലേക്ക് നോക്ക് ക്കീട്ടണ്ടാരുന്നു ആഹ് പക്ഷെ അതും ചെറിയ ചെറിയ കാരണങ്ങളോണ്ടൊന്നും കിട്ടീല്ല പിന്നെ ഇനിയിപ്പ ഞാൻ നോക്കുന്നൊണ്ട് ഞാൻ പി എസ് സി എന്തേലും പഠിച്ചാലോ അങ്ങനെ. വിചാരിച്ചിരിക്കുണു അതൊരു നമ്മളൊന്ന് ഇരന്ന് പഠിക്കാനൊള്ളൊരു ഇതൊണ്ടെങ്കി ട്രൈ ചെയ്താലോന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നു.
ചെറിയ കുട്ടിക്ക് ഇപ്പ എത്രെസ്സായി
അവന് ഏഴുവയസ്സായി. രണ്ടാം ക്ലാസ്സിപഠിക്കുന്നു ഉം. ഒരാള് മൂത്തയാള് ഒരാളൊള്ളു ഇപ്പൊ അടുത്തത് ലോഡിങ്ങാണ്
ബുദ്ധിമുട്ടൊക്കെ ഇണ്ടോ എട്ടു മാസം ആയേറ്റെ എന്തേലു
ആഹ് എന്നാ ബുദ്ധിമുട്ടുകളൊക്കെണ്ട് നമ്മക്ക് കൊറേ പ്രശ്നങ്ങള് വരൂല്ലോ ലാസ്റ്റ് സമയൊക്കെ ആവുമ്പത്തേന് അങ്ങനെ വല്യ പ്രശ്നങ്ങളൊന്നുല്ല എല്ലാര്ക്കും ഒള്ള പോലെ വല്യ വല്യ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ആഹ് പക്ഷെ എന്നാലും സാധാ രീതി- രീതിലൊള്ള കാര്യങ്ങളൊക്കെ എനിക്കങ്ങനെ ശർദ്ദിയോ കാര്യങ്ങളോ ഒന്നും ആ- അദ്യത്തേനും ഉണ്ടാരുന്നില്ല ദൈവം സഹായിച്ച് ഇതിനും ഇല്ല ആഹ് പിന്നെ ഏഹ് കൊറച്ചും കൂടെ നമ്മള് വെയിറ്റ് ഒക്കെ വെക്കിച്ചേക്കുന്നേന്റെ ഭാഗവായിട്ട് നമുക്ക് കുറെേ പ്രശ്നങ്ങൾ വരൂല്ലൊ അങ്ങനത്തെ പിന്നെ വാരിയലിന്റെ സൈഡില് വേദന ഉം അങ്ങനെയൊക്കെയുള്ള ഒരുബുദ്ധിമുട്ടൊണ്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പെട്ടെന്ന് ഗ്യാസ് കെട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ- ക്കെ ഹലോ ഏഹ്
മോനും ചേച്ചിയേള്ളോ ആഹ്
അന്ന അന്ന ഓക്കെട്ടോ ഹലോ
ഹലോ കേക്കത്തില്ലേ
ആ കേക്ക്ന്ന് എന്ത്